ന്നില്ലേ ആ കേൾക്കാം കേൾക്കാം
ആഹ് എന്നാടുക്കുവാരുന്നു ആഹ് ജോലിയൊക്കെ കഴിഞ്ഞോ വൈട്ടത്തെ
ഓഹ് ജോലിയൊക്കഴിഞ്ഞു
ഫുഡ് ആഹാരം കഴിച്ചോ
ആഹ് ആളും കഴിച്ചിട്ട് കഴിച്ചിട്ടില്ല കഴിക്കണം സമയായില്ലല്ലോ എട്ടുമാണിയല്ലേ ആയിട്ടുള്ളൂ എട്ടര
തെ അതെ ആഹ് ചോറാണോ രാത്രി
അതെ അതെ ചോറാണ് മറ്റത് ടാസ്ക്കാ പണിയെടുക്കാനാവൂല ഹലോ ഹലോ
ചോറാണോ ആഹ് ഇപ്പൊ കേക്കുന്നുണ്ടേ ചോറാണോ രാത്രി ആഹ് കറിയെന്താ
കറി ചെറുപയർ
കറിയെന്താണ്
ചെറുപയർ കറി
ഓഹ് ചെറുപയറാ ആ ഞങ്ങൾക്കും ഇവിടെ പയറ് കറിയാ
പയറു കറിയാ
ഉം വൻപയറ് വൻപയറും കഴി ക്കാറായില്ല അമ്മേം കൊണ്ട് പുള്ളിക്കാരൻ ആശുപത്രിയിൽ പോയിരിക്കുവാണേ
ആഹ് അമ്മ എന്ത് പറ്റി
യ്ക്ക് ശ്വാസംമുട്ടല് ഉള്ളതാ അപ്പം ഇടക്ക് ഒരു നമ്മളൊരു ഡോക്ടറെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇടക്കിടക്ക് ചെക്കപ്പിന് പോണം അപ്പൊ അതിന് പോയിരി ക്കുവാ
ഓഹ് അപ്പൊ ഇനി അവര് വരേണ്ടിവരുല്ലേ
അവര് വരുന്നാണ് ഇപ്പൊ ഞാനും പിള്ളേരും തന്നെ ഉള്ളു ഇപ്പം ഇനി അവര് വരണം
ഉം ഉം പിന്നെന്താ? മഴ ആ ചെറുതായിട്ട് അവിടെണ്ടായിുന്നോ?
ഇന്ന് മഴയില്ലായിരുന്നു പക്ഷെ മഴക്കാറണ്ടായിരുന്നു നല്ലായിട്ട് പിന്നെ എടക്ക് വെയിലും എടക്ക് മഴക്കാറും ഒക്കെ വരും
അതേപോലെ-
ആഹ് ഒന്നെങ്കി മഴ പെയ്യണം അല്ലെങ്കിൽ വെയില് വേണം ഇത് രണ്ടുമില്ല എന്താന്ന് വെച്ചാ തുണി കഴുകി ഇടുമ്പോഴാ നമുക്ക് പാടെ ഈ തുണി എടുത്തോണ്ട് ഓടണം ചില സമയത്ത് ഞാൻ മടു ത്ത് കഴിയുമ്പോ തുണി ഇടുകല്ല അതുപോലെ തന്നെ ബക്കറ്റിലാക്കി വെച്ചേക്കും അന്നരം ഞങ്ങളുടെ അമ്മ പറയും എടി തുണി വെയില് വാ തുണിയിട് ഞാൻ പറഞ്ഞെ എന്തിന ഈ തുണി ഇടുക എടുക്കുകയും ചെയ്യണം അത് ഇപ്പോഴും ബക്കറ്റിൽ തന്നെ ഇരിക്കുകവാണെങ്കി ഓടണ്ടല്ലോ
അ ശരി
ഉം വീട്ടി വെറുതെരു ജോലിയൊന്നുല്ലല്ലോ അല്ലെ
ഇല്ല വീട്ടില് വെറുതെ ക്ക ജോ
ന വെറുതെരിക്കു ജോലിയൊന്നുല്ല
മ് മ് അതാണ് ജോ ജോലിന്ന ഞാൻ കല്ലണം പിന്നെ പഠിച്ചില്ല ഉം ഓ
ആ എനിക്ക് ജോലി ഒണ്ടാരുന്നു പക്ഷെ ഇപ്പൊ ഈ രണ്ട് പിള്ളോരായതൊണ്ടേ പോകാൻ ഭയങ്കര പാടണേ പിള്ളേരെ നോക്കാൻ അമ്മെക്കൊണ്ട് തന്നെ രണ്ടുപേരെടെ നോക്കാൻ പറ്റത്തില്ല അങ്ങനെയപ്പോ പിന്നെ പോകാ മതി ഞാൻ അക്കൗണ്ടന്റ് ആരുന്നു
ഓ എവിടെ
ഏഹ് ച് നമ്മുടെ അടുത്ത് തന്നെയൊരു സൂപ്പർ മാർക്കറ്റില്
സാലറി ഒക്കെ ഉണ്ടായിരുന്നു
എത്ര ഇണ്ടാവും
അന്ന് ഞാനിപ്പോ എറങ്ങിട്ട് ഇപ്പൊ രണ്ട് മൂന്ന് വർഷത്തോള ആയി ഇളയ കൊച്ചിനെ പ്രഗ്നന്റ് ആയ സമയത്ത് ഇറങ്ങിയതാ അ പ്പൊ ആ സമയത്ത് എനിക്ക് പത്ത് പതിനെ വല്യോളുംഉണ്ടായിരുന്നു
ഓ അത്ര നന്നായിരുന്നോ ഓ
ഞാന് എക്സ്പീരിയൻസ് ആയ ഒരു അക്കൗണ്ടന്റ് ആയിരുന്നു ഒത്തിരി വർഷം ഞാനവിടെ ജോലി ചെയ്തതാ
ലോ ന്നാലും പതിനെട്ടൊക്കെ കിട്ടാണെങ്കി നല്ല പോവും പതിനെട്ടൊക്കെ കിട്ടാണങ്കി
ആഹ് പിന്നെ പോകായിരുന്നു നല്ല ജോലിയായിരുന്നു അത്രയും സാ പൈസയും കി ട്ടത്തില്ലേ കാരണം വേറൊരു ജോലിക്ക് നമുക്ക് അത്രേം പൈസ കിട്ടത്തില്ല
കിട്ടത്തില്ല അല്ല അതല്ല ടൈം എപ്പള എത്ര
ടൈമ് ഷിഫ്റ്റ് ആയിരുന്നു കേ ട്ടോ എന്ന് വെച്ചാ രാവിലെ രാവിലെ ആറ് മണിക്ക് കേറിട്ട് വൈന്നേടം മൂന്ന് മണി വരെയുണ്ട് പിന്നെ ഉച്ചക്ക് ഒരു മണി കേട്ട് വൈകിട്ട് പത്തുമണി വരെയുണ്ട് അങ്ങനെ ഷിഫ്റ്റ് ആയിരുന്നു ഞാന് ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു
ആ ആ എന്നാ തന്നെ പതിനാറ്‌പതിനായിരം ന്നാ തന്നെ സാലറി ന്നല്ലല്ലേ
അതെ അതെ ഞാൻ കേറുന്ന സമയ ത്ത് പന്ത്രണ്ട് രൂപയൊള്ളായിരുന്നു അപ്പൊ ഞാനൊരു അഞ്ചാ മൂന്നാല ഞ്ച് വർഷം ജോലി ചെയ്ത് അവടെ അപ്പൊ എനിക്ക് ശമ്പളം എല്ലാം കൂട്ടി വന്നു കൂട്ടിയതായിരുന്നു ഇത്രയും രൂപയോളം ഞാൻ ഇറങ്ങുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നു അന്നേരം പിന്നെ എനിക്ക് ഈ രണ്ടാമത്തെ കൊച്ചിനെ ഞാൻ അവിടെ അവിടെ ജോലി ചെയ്തണ്ടിരന്നപ്പോഴാണ് പ്രഗ്നന്റ് ആയത് അപ്പം പിന്നെ അവര് എനിക്ക് പിന്നെ നി ക്കാൻ ഭയങ്കര ബുദ്ധി അവിടെ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു എപ്പഴും ഇരിക്കുവല്ലേ അപ്പൊ അത് കാരണം ണം എനിക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടായത് കാരണം ഞാൻ പിന്നങ് റിസെ റിസൈൻ ചെയ്ത് പോകുന്നതാ ഇപ്പഴും അവര് വിളിച്ചോണ്ടിരിക്കാ വരാൻ പറഞ്ഞ് വിളിച്ചോ യാ പക്ഷെ നമ്മള് ഈ രണ്ടാമത്തെ ഷിഫ്റ്റ് എടുത്താലും ഒരു മണിക്ക് കേറീട്ട് രാത്രി പത്തരയാവും ക്ലോസ് ചെയ്ത് വരുമ്പത്തേനും അത്രയും പത്തരയാവും സമയം
രാവിലെ പോകനും പറ്റൂല്ല
രാവിലെ ഉച്ചയ്ക്ക് ഒരു മണിക്കത്തെ ഷിഫ്റ്റി കേറിയാ മതി പക്ഷെ നമ്മള് രാത്രി പോയി കഴിഞ്ഞാ പിള്ളോരെയൊക്കെ ഞാൻ വരുന്ന സമയത്തിവര് ഉറങ്ങുകേല പിന്നെ പഠിത്തവും കാര്യങ്ങളോന്നും നടക്കുകേല അമ്മേടെ അടുത്തൊന്നും ഇവര് പഠി ക്കാനിരിക്കേലാ അത് കാരണം പിന്നെ ഞാനങ്ങ് ഉപേക്ഷിച്ച് നിർത്തിയേക്കുവാ ഇനിപ്പ ഇച്ചിരി ഇവരെ ഇച്ചരെ തന്നെ പഠിക്കാറാകുമ്പോ കേറണം ഇപ്പൊ പാടാണ് ഇവര് ഇപ്പൊ രണ്ടാ ഓജ് അക്ഷരോക്കെ പഠിച്ചു വരുന്ന സമയല്ലേ
രണ്ടാത്ത ചിത്രനാ?
എൽ കെ ജിയില്.
ആത്തിലെത്തീട്ടൊള്ളൂലെ
ആഹ് അന്നേരം അക്ഷരം നമ്മളിപ്പോ പഠി പ്പിച്ചില്ലെങ്കി പിന്നെ അതിന് പാടായിരിക്കും. മൂത്തവൻ നാലാം ക്ലാസില്. ആ പറ്റത്തില്ല നേരം വെളുത്ത് താമസ്അ അവര് എഴുന്നേക്കുന്നത്.
ആ ആ
വളെ ഭയങ്കര താമസിച്ച് ഒരു ഏ ആറ് ആറ് മണി തൊട്ട് നമ്മള് വിളിക്കാൻ തുടങ്ങി എഴുന്നേറ്റ് കൊട്ടിക്കൊടഞ് വരുമ്പോ ഏയ് മണി ഏഴേ കാലൊക്കെ ആവും. പിന്നെ എഴുന്നേറ്റ് പല്ല് തേപ്പും കുളി രാവിൽത്തെ കാര്യങ്ങളെല്ലാ ചെയ്തു വരു പ എട്ടര സമയാവും. പിന്നെ എട്ടരയാഉമ്പോ എട്ടേ മുക്കാലാഉമ്പോ ഒരാക്ക് ബസ്സ് വരും ഒമ്പതര ആവുമ്പോ ഒരാക്ക് ബസ് വരും
സീ ബി എസിലാ പടിക്ണേ?
അതെ അതെ ആ പ്പൊ അത് പാടാണ് ടെൻ രണ്ട് പേരും
ആ ഹസ്ബെന്റെന്തയ്യ്ണേ?
ഹസ്ബൻഡ് വണ്ടി ഓടിക്കുവ -
ബസിന നല്ല ഫീൽ ആണ്
അതെ അ അതെ അതെ ഫീ കൂടുതലാ നല്ല
ഗവൺമെന്റ് സ്കൂളോട് താല്പര്യില്ല ആ
താല്പര്യം ഇല്ലാത്തത് കൊണ്ടല്ല നമുക്കിവിടെ ഞങ്ങളിവിടെ താമസിക്കു ന്നടുത്തു നല്ല ഗവൺമെന്റ് സ്കൂൾ ഇല്ല
അവിടെ സി ബി എസ് സി ഉള്ളു
ഇവിടെ സി ബി എസ് സി ഉള്ളു ബാക്കി ആ ഇവിടെ നമുക്ക് നല്ലൊരു ഗവൺമെന്റ് സ്കൂൾ ഇല്ല അഥവാ ഗവൺമെന്റ് സ്കൂൾ ഒണ്ടെലും ഒന്നങ്കി ഒന്ന് തൊട്ട് നാല് വരെ അല്ലെങ്കി ഏഴു തൊട്ട് നാല് തൊട്ട് ഏഴു വരെ അല്ലെങ്കിൽ ഏഴ് തൊട്ട് പത്ത് വരെ അങ്ങനെ ഓരോ സ്കൂളാ അപ്പൊ അത് കാരണം നമുക്കത് ബുദ്ധിമുട്ടല്ല ഓരോ നാല് വർഷം നാല് വർഷം കൂടുമ്പോ ഓരോ സ്കൂളിൽ ചേർക്കണ്ടേ അതുകൊണ്ട് പിന്നെ അങ്ങ് ഒന്ന് തൊട്ട് പ്ലസ് ടു വരെയുള്ള സ്കൂളിൽ അങ്ങ് ചേർത്തത
സി ബി എസി അല്ലെ
അതെ സി ബി എസി പിന്നെ പഠി പഠിച്ചോളുവേ പഠിക്കുന്ന പിള്ളേരാ അ മൂത്തത് നല്ലായിട്ട് പഠിക്കുന്നതാ അപ്പൊ ഞാനോർത്തു അങ്ങനെ അങ്ങ് പോവാണെങ്കി
അതെ
പോവട്ടേന്ന് ഞാനും വിചാരിച്ച്
അത് ശരിയാ പഠിക്കുന്ന
ആഹ് പഠിക്കുന്നാണ്ട് ഇപ്പൊ പഠിക്കുന്ന പിളളാര് ചെലപ്പോ ഗവൺമെന്റ് സ്കൂളി ചെന്ന് കഴിഞ്ഞാൽ അവിടു ഇ പടത്തവും അവിടുത്തെ ആ ഒരു രീതിയൊക്കെ വ്യത്യസ്തല്ലേ
ഏത് ഗവൺമെന്റ് സ്കൂള താത്തു പറഞ്ഞതല്ല അപ്പൊ ഇവര് ആ ഒരു ചെലപ്പോ ഒഴപ്പി പോകാം അല്ലെങ്കി ടീച്ചർമാർക്ക് ശ്രദ്ധ കുറവായിരിക്കും അപ്പൊ ഞാൻ ഓർത്ത് പഠിക്കുന്നതായത്കൊണ്ട് ആ ഒരു ലെവലിലോട്ട് പോട്ടെന്ന് ഞാനും കണ്ടു അങ്ങനെ കൊണ്ടോയി അവിടെ ആക്കിയതാ ജോലിയിലാണോ
ആഹ് ഞാൻ ഇവിടെ കൊറച്ച് പാത്രം ഉണ്ടായിനു അതൊന്നു മൂടി
ഓ
കറുത്തെ പ്പൊ ഏഹ്
വയട്ട് പിന്നെ ഒത്തിരി ജോലിയൊന്നും ചെയ്യണ്ടല്ലോ അല്ലെ
ഏഹ് പണിയൊന്നും പണി രാവില നമ്മള് സാധാരണ വെക്കുന്ന പണിയേ ഇണ്ടാവുള്ളൂ പിന്ന
പണിതന്നെ ഒളളു ആഹ് പിന്നെ ഏഹ് ബിരിയാണിയൊക്കെ വെക്കുവോ
അറിയില്ല അറിയില്ല ഞാൻ അത് ഉണ്ടാക്കാൻ പഠിച്ചിക്ക്‌
ആ അല്ല ബിരിയാണി കിറ്റ് മേടിച്ചു വെയ്ക്കാതില്ല.
നേരത്തയൊക്കെയെ ഇടയ്ക്കയൊക്കെ ഉണ്ടാക്കും. ഒന്നാമത് എനിക്ക് എനിക്കങ്ങ് ക്ഷമയല്ല ശ്രെമിച്ചാൽ ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ ഉള്ളു.
ഓ ഓ ഓ അങ്ങനെയാണല്ലേ ഞങ്ങളിവിടെ ബിരിയാണി ഞാൻ പിന്നെ ബി ഓ ഓഹോ ഹോ ഞങ്ങൾ പിന്നെ ഞാൻ പിന്നെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കും കേട്ടോ. കിറ്റ് മേടിച്ചുണ്ടാക്കും അല്ലാതെ സർപ്പറേറ്റ് ഉള്ളതും ഉണ്ടാക്കും. ഇവർക്ക് ബിരിയാണി കഴിക്കണം എന്ന് പറയുമ്പോൾ. കടയിൽ നിന്ന് മേടി ക്കത്തില്ല ഇങ്ങനെ ഒന്നേ സർപ്പറേറ്റ് മേടിക്കും അല്ലെങ്കിൽ കിറ്റ് മേടിച്ച് ഉണ്ടാക്കി കൊടുക്കും.
കടയിന്ന് മേടിക്കുന്നേക്കാളും കടയിന്ന് മേടിച്ചാ നല്ല പൈസയല്ലേ. ഇതാകുമ്പോ ഒരു പത്തായിരം അറുനൂറിന് അടു ഉണ്ടെങ്കിൽ നമു ക്ക് വീട്ടിൽ എല്ലാവർക്കും കഴിക്കാവുന്ന പോലെ ഉണ്ടാക്കാം.
അതെതെ
അന്നാ ജോലി നടക്കട്ടെ. ശരി അന്നാ
ആ ശരി ശരി
വ്യക്തവാകുന്നില്ലല്ലോ